ഹലോ കേൾക്കില്ലേ നല്ല വിശേഷം എന്താ പരിപാടി ഓ അടക്കളയിൽ നിന്ന് ഒക്കെ ഇറങ്ങി ഇപ്പൊ ഇറങ്ങിട്ടുള്ളു ഒ ഓതും നിസ്സ്കാരൊക്കെ കഴിഞ്ഞി ആഹ് ഒരാളെ പോകാനുള്ളൂ ഒരാള് എൽ കെ ജിയിലാണ്
ഉം എനിക്ക് വലിയാളു മത്ര പറഞ്ഞു അയച്ചയാണ് വേറെയാണ് രണ്ടാളുണ്ട് ഒരാൾ ഉറങ്ങ ഒരാളഞ്ഞപ്പോ ഏരക്കാണ് രണ്ട് രണ്ട് ട്രിപ്പാണ് മദ്രാസെ
ആ ആ ആയി ശരി ആ ആറ് മണി ആറ മണിക്കും ആ ആ ആ ആറരക്കാണോ
ആ ആറരക്കാണ് പിന്നെ രണ്ടാമത്തെരക്ക് ഏയരാ ഏ പേര
ആഏ ശരി ഇവിടെ ആറ് മണിക്കാണ് വല്യ ഓക്ക്
ഏ അയ് ശരി
കെ ജി ആാണ് ഒ രണ്ടാളേ ഉള്ളൂ
ഏ എന്താണ് കടി ഉണ്ടാക്ക്ണ്
കടിന്ന് ദോ
ഹേ അയ് ശരി
കടി ഒക്കെ ആയോ
കടി ആയിട്ടില്ല ഞാന് രാവിലെ മോൾക്ക് ഇത് ചായിം മുട്ട ട്ടോ പീങ്ങാണ്ട് കൊടുത്താണ്ട് പറഞ്ഞയച്ച്
അയ് ശരി എന്തെങ്കിലും കുടിച്ചു പോകേണ്ടി വരും ല്ലേ ഇവടെ മോളെന്ന് കൂടി ക്കൂല
അല്ല കുടിക്കാറില്ല അങ്ങനൊന്നും കുടിക്കലില്ല പക്ഷെ ഇപ്പൊ അവർക്ക് പിരീഡ്സ് ആയിന് ഫസ്റ്റ് ടൈമ് അ എട്ടില് എട്ടില് സ്കൂളില് എട്ടിലും മദ്രസിയില് ഒമ്പതിലും അപ്പൊ അവർക്ക് നമ്മള് നല്ല ഫുഡൊക്കെ കൊടുക്കുവല്ലോ ഫസ്റ്റ് ഇപ്പൊ ഇതാ ണാ മൂന്ന് മൂന്ന് ദിവസം ആയിട്ടേയുള്ളു
ഏ അത് ശരി ആ
അപ്പൊ പിന്നെ ആ സന്തോഷമാണ് അപ്പൊ എന്നാലും എന്റെ വീട്ടിൽന്ന് അ
എട്ട് ഒമ്പതാം ക്ലാസിലൊക്കെ ആവണേ നല്ല അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കൂടി ഒരു പ ക്വത എ
ആ അതേ അത് ശരിയാ ഇപ്പൊ അങ്ങനെ കുട്ടികൾക്കൊന്നും അത്ര ടൈമൊന്നും ആവണില്ലാ
ഉം ഇല്ല ഇല്ല ഇപ്പത്തെ മാസവൊക്ക കാറന്നും വയ്യന്നും ഒക്കെ ആവണുണ്ടെന്ന്‌ പറയുമ്പോ ഭയങ്കര പേടി യാണ് ഇങ്ങനെ ആയൊരു അവസ്ഥ മക്കളത് ഹാൻഡിൽ ചെയ്യാൻ കഴിയോന്നുള്ളതേ ഒരു പേടി വരുവാണ് പറയുവാ ഉം എന്റെ മോളിപ്പോ അഞ്ചാം ക്ലാസ്സിൽ ലാണ് അപ്പൊ അതെന്താ ആറലാ പഠി ഓരോ കുട്ടികൾക്ക് പീരീഡ്സ് ആയി എന്നൊക്കെ പറയണെ കേൾക്കുമ്പോളേ ഭയങ്കര പേടിയാണ് കുട്ടികളല്ലേ നമ്മടെ ആഹ് എപ്പോളും നമ്മുക്ക് കുട്ടികളാണ് അവര് അതൊക്കെപാടെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു ഇതാണ് കൊറേച്ചൊരു അ അതൊക്കെയിട്ടാവുന്നതാണ് നല്ലത് പ
ആഹ് അതെ അതെ അങ്ങനെ തന്നെയാണ് നമുക്ക് എനിക്ക് ഒരു സമാധാ ഇത് തടിയൊന്നും ഇല്ല എളുപ്പം താടിയൊന്നും വേ ആൻഡ്
ഏയ് അല്ല അല്ല അപ്പ ഇത്‌ തടി കൊണ്ടുള്ള ഇപ്പത്തെ ഫുഡ് ഇപ്പം ഞമ്മള് ഇപ്പം പൊറത്തൊന്നും കഴിക്കണന്നില്ല അതെ നമ്മൾ ഉണ്ടാക്കണ ഭക്ഷണം തന്നെ ഇപ്പം അത്യാവശ്യം നല്ലോണം ഹ് പച്ചക്കറി ആയാലും ഒക്കെ കുത്തിവെച്ചും കാര്യങ്ങളും വരുന്നതല്ലേ അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കും പൊർത്ത്ത്തെ ഫാസ്റ്റ് ഫുഡ് അധികം കഴിക്കണ മക്കൾക്കാണ് വേഗം പിരീഡ്സ് ആവ ന്നൊക്കെ ഒരു ചിന്താഗതിണ്ട്. അതൊന്നല്ല നോർമലായിട്ട് ഫുഡ് കഴിക്കണ കുട്ടികൾക്പ്പം പിരീഡ്സ് വേഗം ആവ്ണ് ണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ